എന്തിയ്യ്ണ് ആഹ് കേക്കാം എന്ത് യ്യ്ണ്
ആഹ് ഞാ ഇവിടെ വർക്കിലാണ്
ആഹ് ഇന്ന്നൈറ്റ് വർക്കുണ്ടോ
ഓഹ് ഇന്ന്നൈറ്റാണ് നീയോ
ഞാൻ താണ്ട് ഇവ്ടെ കെടക്ക്ന്ന് ഞാപറഞ്ഞില്ലേ ഇന്നൊരുയാത്ര ഉണ്ടാര്ന്നു അങ്ങനെപോയിട്ട് ഒക്കെവന്ന് ഭയങ്കരക്ഷീണ എന്റെ ശബ്ദംഅടിച്ചുപൊയി അങ്ങനെ പോയിറ്റ് വന്നപ്പഴത്തേക്കും ആഹ് അന്നങ്ങ് ചെറ്തായിറ്റൊന്ന് കടലൊക്കെ കാണാൻമേ അപ്പഴ്ത്തേക്കും ശബ്ദൊക്കെപോയി
കടല് കാണാപോയ ശബ്ദം പോവൊ
അറിയത്തില്ല മഴ ഇണ്ടാര്ന്നുട്ടോ കൊറ്ച്ച്
അയ്നകത്ത് കേറിക്കടന്ന് അവടെ കേറിക്കടന്ന് നെരങ്ങിക്കാണും അതാരിക്കും വെള്ളത്തി കൾച്ചത്
ഇല്ല ഇല്ല്യ ആഹ് കൊടനൂത്ത്പിടിച്ചപ്പഴ്ത്തേക്കും കൊടെം ഞാനുംകൂടിപറന്നോണ് അതാര്ന്നു അതീന്നും വല്ല്യ കോമഡി അതാരുന്നു അതീന്ന് വ ല്ല്യ കോമഡി പിന്നെ കൊറച്ചേരൊക്കെ നിന്ന്കണ്ടിട്ട് ഇങ്ങ് വന്ന് എന്റെ ശബ്ദം പോയി
ആണോ ആരൊക്കെണ്ട് നീ മാത്രേ നീയും ആര്
ഞാന് എന്റൊര് അല്ല ല്ല കൂട്ട്കാരി ഒര് അനിയത്തികൊച്ച്
അയ്യെ അനിയത്തികൊച്ചിനേം കൊണ്ടാണോ ബീച്ചിലൊക്കെപോന്നേ ച്ചെ
പിന്നെല്ലാതെ ഞാ ആരേം കൊണ്ടാ
ഉയ്യൊ അറിഞ്ഞൂടല്ലോ കൊച്ചുകൊച്ചല്ലേ ഞാനിയിപ്പോവിടെ എഴുതിഒട്ടിച്ചേക്കാം
ഓഹ്‌ പിന്നെപിന്നെ വരുവോ ക്ലാസ്സിന് വരുവോ?
ഉം നാളെക്ലാസ് വരും
എങ്ങനെ രാവിലെഎട്ട്മണിയുടെ അതിലേക്കാറോ? അതോഒമ്പതരെ ഞാഒമ്പതരാ വ്മ്പോ അവ്ടെത്തും സ്റ്റാന്റിയത്തും അപ്പൊ നിങ്ങളും അപ്പ സ്റ്റാന്റിവാ ഞാൻ വെയ്
ഒക്കെഒക്കെ ഞാൻവിട്ന്ന് നെലമേന്നാണ് വെര്ന്നെ
ആഹ് അറിയാം അതുകൊണ്ടാപറഞ്ഞത് ഞാൻസ്റ്റാൻഡില് വെയിറ്റ്യ്തിരിക്കാന്ന്
വൊ വൊ വൊ കഴിച്ചോപിന്നെ?
ആഹ്‌ ഞാൻകഴിച്ച് നിങ്ങളെന്തര്കഴിച്ച്?
ഞാൻ ഇവിടെന്തരു ചോറും മുട്ടേം ഞാൻ ഇവിടുന്ന് കഴിച്ച് ചോറുംപിന്നെവേറെകറിയിന്നുംട്ത്തില്ല
ഇപ്പന്ത്ങ്ങനെ നൈറ്റ്ഫുള്ള്?
ഇല്ല നൈറ്റ് ഫുള്ള്ല്ലടി എനിക്ക് ഞാന് ഇന്ന് ഇന്നലെ നിർമ്മലയുടെ ടീംസ്ണ്ടായിരുന്നു ആഹ് ഇന്നും ഇന്ന് പിന്നെ ഞായെനിക്ക് പഠിക്കാൻ വേണ്ടി വന്നു നിന്ന നൈറ്റ്‌ത്തെ പരിപാടിയ്ള് നൈറ്റ് പരിപടിയൊന്നുമില്ല പത്ത് മണിയാക്പോ കഴിയും പിന്നെ കിടന്നുറക്കണം
ആഹ്‌ റൂമുണ്ടോകെട്ന്നൊറ്ങ്ങാൻ?
റൂമീല്ല ഫ്രണ്ട് രിക്കണം അതിനല്ലെ ജോലിക്ക്പൈസതര്ന്നത്
ഓഹ് അങ്ങനെ ആഹ്‌
ഓഹ്‌ വേറെന്ത് ര് അവടെ പോയ്ട്ടൊന്തോ പരിപാടി അവിടെ പോയിട്ട് ന്തോ കഴിച്ചോ എന്ത്കഴിച്ച്?
പോയിട്ട് നല്ല മന്തിയക്കെകഴിച്ച്
നീ കഴ്ച്ചിട്ട് കാര്യല്ല അതാണ് വിഷയം
ആഹ്‌ എനിക്കങ്ങനെ ഓവറ് കഴിക്കാൻപറ്റത്തില്ല
ഓവറ് കഴിക്കാൻ പറ്റൂലാന്നല്ല നീ വെട്ടി വീഴുങ്ങും അത് ശരീരത്ത് പിടിക്കൂല അങ്ങനെ പറ നീ
ഇല്ലല്ലേ എനിക്ക് ഇത്തിരി കഴിക്കുമ്പോഴ്ത്തേക്ക് വയറങ്ങ് നറയും
എട്ട് നീ മന്തി മേടിച്ചരാൻ പറ നീ വർഷങ്ങളോട്ട പറയണ എന്റെ കാക്കയുടെ പൈസ ഇപ്പ വര അപ്പോഴും മന്തി മേടിക്കയാണ്
ആഹ് അയിനി അയ്ക്കണ്ടേ
അയ്ച്ച്തരാൻ പറയണംഅങ്ങോട്ട് ഒരു പാവപ്പെട്ട പൈസല്ലാത്ത ചേട്ടൊണ്ട് ആ ചേട്ടന് പട്ടിണിയാണ്
ബി എം ഐ, സി എം ഐ എന്നും പറഞ്ഞ് പോയല്ലേ.
അതു കൊള്ളാം. നീ പറയണം ഒരു പാവപ്പെട്ട ചേട്ടനുണ്ട്. ചേട്ടന് ഏഹ് ഒരു നേരത്തെ ഫുഡിന് പോലും പൈസ ഇല്ല.
ആഹ് ഞാൻ പറയണണ്ട് പറ ഞാൻ പറയണ ണ്ട് പറയ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്ത് എടുത്ത് പറയണുണ്ടട്ടാ.
അതെ അതെ ചേട്ടൻ മ മന്തി മാത്രേ കഴിക്കുള്ളൂ.
ആഹ് ആഹ് പറയാം പറയാം.
അങ്ങനെയൊക്കെ പറയുമ്പോഴേ പൈസ അവര് ബിരിയാണി അടിക്കാനുള്ള പൈസ എങ്കിലും കിട്ടൂ.
ആഹ് കിട്ടിയാ ഭാഗ്യം.
കിട്ടും. ഇതൊക്കെ ഇതല്ലേ പരിപാടിയല്ലേ. നിന്റെ കഴിവ്ണക്കെ ഇരിക്കും കി ണത് അല്ലേ.
പിന്നേ പിന്നെ പിന്നേ.
അങ്ങോട്ട് സോപ്പിട്ട് പിടിക്കണം. ഇതിനൊന്നും എടി ഇതിനൊന്നും പറ്റൂല്ലേടി നിനക്ക്.
എനി അത്തരം കഴിവുകളൊന്നും ഇല്ലടേ.
നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ഇതിന്റെ അ പ്പുറം ചാടിക്കടന്നവളാണ് നീയെന്നറിയാം.
ആഹ് എൻ്റെ നെഞ്ചത്തോട്ട് കേറ് ഇനി.
ഞാൻ പിന്നെ നിന്റെ നെഞ്ചത്ത് അല്ലാതെ ഇപ്പ വേറെ ആരുടെ നെഞ്ചത്ത് കയറാൻ ഈ സമയ
ആഹ് അതാ അതാ
അതെ അതെ ആഹ്
പാവം ഞാൻ.
പിന്നെ ജോലിയൊക്കെ ആയോടി.
ആർക്ക് ഞാനോ ഉം നീ ഉം എന്നെ കൊണ്ട് പറയിക്കരുത് കേട്ടാ. വീട്ടില് ഒരു പണിയും കൂലി ഇല്ലാതെ കിടക്കുന്ന ആർക്ക് എനിക്കോ?
ആഹ്
ഉം പഠിച്ചൊരു ജോലിയായ പോവാം ഇല്ലെങ്കി വീട്ടിൽ ഇങ്ങനെ ഇരിക്കാം.
വീട്ടി ഇരിക്കാന്നാ വീട്ടത്ത് ഇരുന്നാ ഇപ്പൊ ഓട്ടിച്ച് വിടും.
സത്യം. എന്റെമ്മ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ജോലിയാകാതെ കെട്ടിച്ചു വിടൂന്ന് വിചാരിക്കേണ്ടന്നാ.
അപ് അപ്പൊ ഉറപ്പായി നാപ്പത്താറ് അമ്പത് വയസ്സ്.
എനിക്ക് അറിയത്തി ല്ലേ ഞാൻ തട്ടിപ്പോയാലും ആവൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് വെരുന്നില്ല.
എന്തോ കോൺഫിഡൻസ് എടീ
എങ്ങനെ എക്സാം കിട്ടുന്നൊക്കെ.
അങ്ങനാ അതാണോ ഞാൻ വെച്ച് എടീ നിനക്ക് പയ്യനുണ്ട് പിന്നെന്താ പ്രശ്നം. കോൺഫിഡൻസിന് എന്താ കുറവ് അങ്ങനെ ചോയ്
ആഹ് നോ നോ നോ നമ്മള് നമ്മടെ ആവശ്യത്തിന് നമ്മളേതായ സ്വന്തം കാശ് വേണ്ടെ. എല്ലാത്തിനും എല്ലാവരെയും മുമ്പെ കൈ നീട്ടാൻ പറ്റോ എപ്പഴും.
വേണം വേണം. കാരണം ഒരാൾക്കുള്ള സാലറി മാത്രം പറ്റൂല. രണ്ടു പേരുടെ സാലറിയെങ്കിലും വേണം. ജീവിക്കണോങ്കി.
ഇപ്പൊ അത്യാവശ്യം സാലറി ഉണ്ടേലേ പറ്റൂ.
അതെ അതെ സത്യം. സാലറി ഇല്ലാതെ ഒന്നും നടക്കൂല.
സത്യം. അല്ലെ തന്നെ കിട്ടിയാ പൈ ന്ന ഒന്നിനും തികയന്നില്ല.
വെല്ല ജോലിക്കും പോവാൻ അതാണ് പറഞ്ഞത്.
ഓഹ് കൈയ്യീ വരണ പൈസയൊക്കെ എങ്ങോട്ട് പോണോന്ന് ചോദിച്ചാ എനിക്ക് അറിഞ്ഞൂടെ.
നിന്റെ ചേട്ടൻ കഷ്ടപ്പെട്ട് പണിഞ്ഞ വ പക്ഷെ പണിഞ്ഞു ജോലി ചെയ്ത് തന്ന പൈസയെല്ലെ നീ എടുക്കണത് നീ ജോലിക്ക് പോവോ അപ്പ അവൻ എങ്ങും പോവൂല നിന്റെ കയ്യീ തന്നെ ഇരിക്കും.
അതെന്നെ. എന്റെയും ലക്ഷ്യങ്ങളങ്ങനെയൊക്കെയാണ്. പിന്നെ എങ്ങനാവും.
പക്ഷെ ഒര് മടിയുണ്ട് അത് കാരണം അങ് പ്പോ ഏഹ് ഏഹ് നിർത്തുന്നില്ലേ.
ആഹ് ഓഹ് എന്റെരു ശബ്ദം നല്ലോല്ലെ മാറിയോ
ഏഹ് ചെറുതായിട്ട് അടഞ്ഞടപ്പുണ്ട് പക്ഷെ കൊഴപ്പല്ല ഇതും പറഞ്ഞ് നാളെ വരാതിരി
ഇല്ല ഇല്ല നാളെ നേരം വിെളുക്കുമ്പോ ഞാ ങ്ങെത്തും.
പക്ഷെ ഞാൻ ഞാൻ മസേജ് ഇടുന്ന സമയത്ത് പറ്റില്ല സൂര്യൻ മോത്ത ടിക്കുന്ന മറ്റേ ഫോട്ടോ എടുത്തിടാനെല്ലേ
ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോഴ്ത്തേക്ക് ഇരിട്ടത്ത് കിടന്ന് ആഹ് വിളബിക്കഴിക്കുന്നതാ
അയ്യോ അതി അതിൽ അതില് ഇരുട്ടെല്ലായിരുന്നു കേട്ടോ അതില് ഞാൻ നോക്കും നമ്മ മറ്റ റീൽസിന് കാണൂലേ മറ്റ വെട്ടം മോത്തടിച്ച്
അയ്യോ അത് ഇരുട്ടെത്ത് കെടന്നിട്ട് ഫ്ലാഷ് ഇട്ട് എടുക്കുന്നേണ്ടാ അങ്ങനെ മിക്കവാറും നാളെ വരാനുള്ള എന്റെ സാധ്യത കുറവായിരിക്കും.
അങ്ങനെ കൊറയരുത് നാളെ വരണം.
ഓഹ് പനിയെങ്ങാണു ആയാ എന്നെ നോക്
കുഴപ്പൊ ഇല്ല പനിയെങ്ങാണു ആയാലും കുഴപ്പല്ല നാളെ നീ വന്നില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് അവിടെ ഞാൻ താക്കും. അവിടെ ഏതെങ്കിലും കൊളത്തീ താഴ്ത്തും
പാനം
പിന്നെല്ലാണ്ട് ഇന്ന് നീ വരൂന്ന് പറഞ്ഞാ നീ വരണം അത്രേള്ളൂ. നീ എല്ലാ ദൂസം വരൂന്ന് പറയും പിറ്റേ ദിവം വരില്ല വന്ന് നോക്കട്ടെ അപ്പ എന്ത് പറ്റുന്ന്നേക്കാ
പാവം ഞാൻ
നീ യ്യെന്നേട്ട് പാവയി.
ഏയ് ഞാൻ എന്നോട്ട് പാവല്ല.
എന്നും പാവല്ല.
അങ്ങനെ പറയാൻ പാടില്ല്യ.
അങ്ങനെയു പറയൂ ഇപ്പൊ എന്നെ കൈ കിട്ടിയിരുന്നെങ്കിലെന്ന് നീ ഒന്ന് ആലോചില്ലേ.
അതെ.
അതെ അതെ അതൊക്കെ നമുക്ക് ആലോചിക്കാനേ പാടെള്ളൂ പ്രവർത്തിക്കാൻ പാടില്ല
പ്രവർത്തിക്കുന്നുണ്ട് നോക്കിക്കൊ
അതെ അതെ എടീ ഇവിടെ ഒരു വണ്ടി ഇടിച്ചോട്ടോടി ഓട്ടോ
എപ്പനീ
ഇന്നലെ ഇന്നലെ രാവിലെ ആറ് മണിക്ക് ഞാൻ പറയാൻ വിട്ട്പേയി ഒരു ഓട്ടോക്കാരൻ കൊണ്ട് വള ചെടുത്തു കെ. സ്. ആർ. ടി. സി. കാർ കെ. സ്. ആർ. ടി. സി കറക്റ്റ് ആയിരുന്നു ഓട്ടോകാരൻ വളച്ചെതാ.
അയ്യോ ന്നട്ട് എന്തെങ്കിലും വല്യ അപകടം.
വല്യ അപകടന്ന് വെച്ചെയ്ഞ്ഞാ അവ ഹോസ് പിറ്റലിൽകൊണ്ട്പോയി ബി ഔട്ടോലുള്ളൊരെ.
ആഹ് ആഹ് അഹ്
ഇവിടെ ഫ്രണ്ടീകിടപ്പുണ്ട് വണ്ടിടെ
ശൊ ഞാനി ന്ന് നെലമേ വഴിയായിരുന്നു വന്നെ ഞാൻ നിങ്ങളെ എവിടെയും കണ്ടില്ലല്ലോ.
നീ നിലമേ വഴി വന്നെങ്കിതാണ്ട് ഇവിടെ ഇതുവഴി നോക്കണം ഇവിടെരു വല്യ ഹൊൾ വെച്ചിട്ടുണ്ട്. വാജർ ഏജൻസി അപ്പൊ അറിയാ അവിടെ ണ്ട്
അല്ലാ ഏ ഞാൻ നമ്മുടെ നമ്മുടെ ഏരിയയിലോട്ട് വരുന്ന അവിടുത്തെ ബസ് സ്റ്റോപ്പിലല്ലേ നിക്ക്ണെ
എടീ അവിടെത്തെന്നാ അവിടെത്തന്നെ ഞാനും അവിടെയാണ് എറങ്ങുന്നേ എടീ നീ അവിടെ ഉണ്ടെങ്കി എൻ്റെ തേ മെസേജ് ഇടാത്തന്നാല്ലെ വിളാക്കാത്തെ മെസേജ് ഇടാത്തതെന്താ ഞാ ഇവിടെ ഇണ്ടായിരുന്നു. എത്ര നേരം ഉണ്ടായിരുന്നു ഞാന ഇത്തിരി നേരത്തെ ആയി ഇറങ്ങിയ അങ്ങന ഇഷ്ട പോലെ നേരം അടെ വായി നൊക്കി നിന്നിട്ടാണോ
അത് കൊള്ളാം ഞാനൊരു അഞ്ച് അഞ്ചരൊക്കെ ആയപ്പോഴും അവിടെത്തന്നെ നിക്കുന്നെ
ന്റെ പൊന്നോ ഞാൻ ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
അയ്യോ
അല്ലാത്ത സമയത്തിലെല്ലാം നിനക്ക് വിളിക്കാനുള്ള ഇതുണ്ട്.
ഞാൻ അഞ്ചര അഞ്ചേ മുക്കാല ആയപ്പോഴും ഞാൻ അവിടെത്തന്നെ നിക്കാണ്.
ഞാൻ അഞ്ച് മണിക്കവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി ഇത്തിരി നേരത്തെ ആയിപ്പോയി ബസ്സിലാ ഞാൻ വണ്ടിൽ പോയില്ല നൈറ്റ് ആയൊണ്ട് ഞാ പിന്നെ ബസിൽ പോ നാളെ അഛനെ ഹസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഉള്ളോണ്ടേ വണ്ടി അവിടെ വച്ചിട്ട്ണം. ഞാൻ അവിടെ പോ നേരത്തെ ആണ്ട് കൊറേ നേരം അവിടെ ചുമ്മാ പോസ്റ്റ് അടിച്ച് അവിടെ കടൽും വായ് നോക്കിയിരിക്കുവായിരുന്നു ഫുഡ് നോക്കി കപ്പ ചിപ്സും ഷേ ഇതും ലേസും മേടിച്ചന്നണ്ട് അവിടെ ഇരിക്കരു
ഓ ഓ അ തന്നെ
ഈ ആവശ്യമുള്ള സമയത്തൊന്നും വിളിക്കുലല്ല അല്ലാണ്ട് എന്തെിലും ഉ വല്ല ചപ്പളി കേസ് ഉണ്ടേ മാ
ഞാൻ എന്ദേയ്യാൻ ഞാൻ ഓ നിങ്ങള നിങ്ങൾ ഉറങ്ങല്ലന്ന് പറയുമ്പോ ഞാൻ ഉറങ്ങും. ഞാൻ ഉറങ്ങല്ല എന്ന് പറയുമ നിങ്ങൾ ഉറങ്ങും. എന്തത് ചെയ്യാൻ ഇതൊക്കെണ്ണ
എദ്ദെര് ചെയ്യാ എനിക് ആ സത്യം പറഞ്ഞ നിന്നെ സത്യം ചവിട്ടിിക്കൂട്ടി കാരണം രണ്ടു ദിവസം ഉണ്ടായിരുന്നു സമയം.. ഒരു കോൾ അതാ വരുന്നത്താ വരുന്ന.. രാവിലെ ആറ് മണിക്ക് വന്നിട്ട് മെസേ്ട്ടേക്കുന്നത് എനി പിന്നെ ഉറക്കം വറൂലെ ഞാൻ യെന്തിരു.. ഈ കോളോള് വരുന്നവരെ ആറ് മണിരെ അവിടെ ഇരിക്കുവോ
അങ്ങനെ ഇരിക്കണം ആ തിരിന് ഔചത്തി ഇല്ലന്നല്ലേ
ഞാൻ നിന്ന ഒരു മിസ്കോൾ ഇട്ട് കോൾ എടുത്തില്ല കട്ട് ചെയ്തു എന്നിട്ട് നീ എറ്റടുത്ത് പറയുന്നാ.
കേള
നമ്മള് കട്ട് ചെയ്തല്ല കോള് കോള് കട്ട് ചെയ്തായിരിക്കില്ല അത് കട്ട് ആയതായിരിക്കും.
ആഹ
ആഹ എന്നിട്ട്ന്നെ പറയുന്നോ എന്നിട്ട് എന്നെ പറയുന്നു നീ ആണ് ആറ് ആറര അതി.. മറ്റ ആറ് ഞാൻ നോക്കിപ്പോ ആറ് രിലെളുക്ക് മുൻപ് ആറ് മണിക്ക് മസ്സ ആട്ടിരിക്കുന്നു ഇപ്പൊ വിളിക്കേ..
ഓ പിന്നെ അല്ല അതെ ഞാൻ എണ്ണീട്ടപ്പ ഞാൻങ്ങ് ഇട്ടതാ എങ്ക ഇപ്പ അങ്ങ് വിളി വിളിച്ചങ്ങ് തീർക്കാന്ന്..
ഉ
ഞാൻ വിചാരിച്ച നിങ്ങള് പേണങ്ങിന്നേ ആ.
ഇത് ഒന്നാ തവണയന്ന നല്ലല്ല പെണങ്ങാൻ..
ശരിയാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെറ അടുത്ത് പിണങ്ങാൻ മാത്രമേ കാരണള്ള.. അല്ലേ
പിന്നെ എല്ലാണ്ട് ഞാൻ കേന്തിൊന്നും അടിക്കാറില്ല നീയാണ് കേന്തി അടിക്കുന്ന
എന്ത്ര് ചെയ്യ ഞാൻ ഭയങ്കര സെൻസിറ്റീവ ഞാന്.. ഞാനും ചേച്ചീനെ പോലെ ഭയങ്കര സെൻസിറ്റീവ..
ഞാൻ ഇന്ന് ചേച്ചിയിലോട് ഇത്തിരി സെൻസിറ്റീവ് ആയി നൽക്കയായിരുന്നു.
ആഹ എന്നിട്ട
ചേച്ചിയൊക്കെ ഒറ്റയ്ക്ക് കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കി നടക്കണാണ് ഞാൻ പറഞ്ഞ ഞ ഞാൻ എണീച്ചിങ്ങ് വന്ന് പിന്നെ വൈകീട്ട് മെസ്സേജയക്കണകണ്ട് പിന്നെ ഇപ്പ എന്തൊരൊക്ക പറഞ്ഞ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇതുവരെ മാറിയില്ല ഞാൻ എന്തരാണ് ഉം ഞാനൊന്നും പറഞ്ഞില്ല
പള്ളി കള്ളിന്ന് എന്റടുത്തു പറഞ്ഞു പള്ളി കള്ളിന്ന്
ആ സത്യമല്ലേ
ഓ അങ്ങനെയൊക്കെ പറഞ്ഞു